ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്.
എന്തൊക്കണ്ടു വർത്താനൊക്കെ
മതി നല്ല വിശേഷം ഏഹ്
ഇന്ന് മായെ കണ്ടോച്ച ആഹ് നല്ല ചൂടാലേ ആഹ്. നല്ല ചൂടുണ്ട്
ഉം പിന്നെ മയൊന്നില്ല കുറച്ച് മയ നമുക്ക് വൈകുന്നേര ക്കെ പെയ്താ നല്ലൊരു സുഖായിരുന്നു
ആഹ് പ്പൊന്നുംല്ല ന്ന് ഭയങ്കര ചൂടുണ്ടെ നല്ല നമ്മ വേനലിന്റെ മാതിരി എന്തൊരു ചൂട്ന്നോ
ആഹ് അതെ നല്ല ചൂട് വിയർത്തങ്ങട് ഒലിക്ക
ആഹ് വിയർത്തെൽക്കെന്നെ
ഉം ഉം
എന്താ രാത്രിക്കില്ല ഫുഡോക്കെ ആയോ
പിന്നെ ഉം ഫുഡിനെന്ന് ചിക്കന് ഫ്രൈ ആക്കാൻ വിചാരിച്ചിട്ടുണ്ട് വിചാരിച്ചണ് ആ അപ്പം അതൊക്കെ ശരിയാക്കി വെച്ചണ് ഇനി നെയ് ചോറ് എന്തേലും വക്കണം
ഏ ഇന്നലെ എത്ര മക്കൾക്ക് അപ്പള് ശവായക്ക കിട്ടില്ല നേരത്തെ
ട്ടി ആവൂല അത് ഭയങ്കരായിട്ട് അവക്ക് എട്ട് മണിക്ക് കിട്ടിത് ശവായിവടെത്തി അത് പിന്നെ പിന്നെ താമസിക്കാൻ പറ്റൂലല്ലോ പിന്നെ അവർക്കത് കിട്ടിയേ പറ്റൂ
ആഹ് നമ്മളകത്തെത്തിയാ പിന്നെ താമസുണ്ടാവൂല അതന്നെ നമ്മളകത്തെത്തിയാ പിന്നെ സമാധാനംന്നുംണ്ടാവില്ല
ആഹ് സമാധാനല്ല ഞാൻ പറഞ്ഞാൻ നിസ്കരിച്ച നിസ്കരിക്കേണ്ട എന്തക്കെ പോയെ വിചാരിച്ചിരുന്നു
ആഹ്
അപ്പൊ അതൊന്നും പോരാ അവക്ക്ൻ കൊടുത്തു
ണ്ടാക്കല്ലേ ത്രേം കിട്ടുന്നത്
ആഹ് കുട്ടികളെ ആ അതെ ആ അതെ പിന്നന്നാരേ ഭക്ഷണൊക്കെ വേഗം കഴിച്ചങ്ങളെല്ലാരും വേഗം കടന്നു എല്ലാരും
ആഹ് അയിനിങ്ങനത്തെ ഫുഡും കാര്യങ്ങളക്കാകുമ്പ നമുക്കും വേ കുട്ടികളും വേഗം കഴിക്കും
ആഹ് അമ്മക്ക് അമ്മക്ക് ഇതില്ലല്ലോ പ്പൊ ഞമ്മക്ക് ആ വേഗം കഴിയൂ പരിപാടികൾക്കെ വേഗം കഴിയും പിന്നമ്മള് ഫ്രീയല്ലേ
ക്കെ കഴിച്ചൊക്കെ റെഡിയാകും വേഗം
ആഹ് അതുകൊണ്ടത് മകൊക്കെല്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഇത് ഉം നല്ല പിന്നന്ന് രാത്രി ആ അന്ന് രാത്രി വൈകുന്നേരം അടൊക്കെ ബേക്കറികളിലൊക്കിണ്ടായിരുന്നില്ല ജിലേബി ജാഗിരി അതക്കിണ്ടായിരുന്നു അതിവടെ ഉം പിന്നെ അതങ്ങനെ പിന്നെ പഴം വാട്ടിയതും അത് വേണ്ടവർക്ക് അതും കൊടുത്തു
ആ ആ അല്ല കുട്ടികളെ പൊറപ്പിച്ചൻന്നെയാണ് ഓൽക്കാ നേരാകുമ്പോ വൈകുന്നേരായാലും രാവിലെ അയാലും ഉച്ചയായാലും ഓല് ഓളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നിക്കും.
ആ അതെ അവർക്ക് ഇപ്പം സ്കൂൾ കൂടി ഇല്ലാത്ത അല്ലേ അപ്പൊ അവർക്ക് ആ ഒരു ചിന്തയേള്ളു എന്താണ് ഭക്ഷ കഴിക്കാള്ളത് എന്താ കഴിക്കാള്ളത് എന്ന ചിന്തയേള്ളു. അല്ലെങ്കി പിന്നെ ഫോൺ കിട്ടണം ഇനി ഇപ്പോ പൊ സ്കൂൾ തുറക്കാനായി നമ്മള് വിചരിച്ചു രണ്ട് മാസ് - - ഇവരിം കൊണ്ട്ന്നൊക്കെ ആ പറയാ അതൊക്കെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് പോയി പാവം മക്കള്. നമ്മുക്ക് കൊറച്ചു നേരം നമ്മൾ നമ്മൾ അടുത്തുണ്ടാകുമ്പോ നമ്മക്ക് നമ്മള് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും ടീച്ചർമാരിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവര് അവര വ ഇത് ഇങ്ങനെ നമ്മൾ ഇതാക്കണ്ടേ
ഞാന്നരം പറയും ഒരു കുട്ടിനെ മാത്രം നമ്മളെ വീട്ടിലൊക്കെ ഒന്ന് രണ്ടെണ്ണം ആയി
ആ ഒന്ന് അതെ ആഹ് അത് രണ്ട് നാല് നാപ്പോ നാപ്പതും മക്കളൊക്കെ പാടന്നൊക്ക ഇതാക്കണ്ടേ
ആഹ് ഒരു ദിവസാണിതേ
ആഹ് ഏതാലും അങ്ങനെ കഴിഞ്ഞ് ഇനി ഒരാഴ്ച ക ഉം കറക്റ്റ് ഒരാഴ്ചയും കൂടി ഉള്ളൂ. അത് ഉം അതെ പെരുന്നാളു ആയി അത് കഴിഞ്ഞ് നാലീസം കൈ അവർക്ക് റെസ്റ്റ് ന് തുള്ളുന്നു
ഉം പെരുന്നാൾക്ക് ഇപ്പൊ ഇഞ് രണ്ടീസം.
ആഹ് പിന്നെ എന്റെ മോന് ന്ന് പൊയേക്കോയി ഓല് മീന് ചൂണ്ടേലിടാൻ പോയതായിരുന്നു. ആഹ് അപ്പൊ ചൂണ്ടല്ണ്ടാക്കാൻ മറ്റേ അതൊക്കെ കൊണ്ട് കൊക്കിയൊക്കെ കൊണ്ട് പോയിരുന്നു അപ്പം എന്റെ നാത്തൂന്റെ മോനും ഏ മുത്തച്ഛന്റെ മോനും ന്റെ മോൻമ്പാടെ പോയിരുന്നു അപ്പൊ അവർക്ക് അതിമ്മല് ചെറിയൊരു ആമ ഇണ്ടല്ലോ ആമ ഒരാമനെ കിട്ടി ആഹ് ആമ ഓന് അർഞ്ഞ് ഞാൻ ആദ്യായിട്ടാണുമ്മാ ആമേനെ കാണണേ അട് വിടെ വെള്ളത്തിട്ടേച്ചണ്. അപ്പം യ്യേ ആമകുട്ടി
ആഹ് പക്ഷേ കാണല്ല ഭംഗിയേക്കാര നമ്മക്കിങ്ങനെ കാണുമ്പോ കാണാതെ കിട്ടുമ്പോളേ
നമ്മള് ഇവിടുന്നേ ഇങ്ങനെ കാണ കാണലേ ഉള്ളൂ
ആഹ് നമ്മള് പണ്ടൊക്കെ എന്നാ കുളത്തിലക്കെ ഇങ്ങനെ ചെല്ലുമ്പോൾ ആ മോളിൽ വന്ന് നൽക്കും പക്ഷെ ആൾക്കാരെ കാണുമ്പോത്തിന്‌ ഒര് അടീക്ക അങ്ങനെ എടുക് പോകുവേ അങ്ങനയാണ് ക്ഷെ ഇപ്പൊ നോ അങ്ങനൊന്നും നമ്മളൊന്നും ആരും കാണണില്ലല്ലോ
ആഹ് നമ്മള് കാണാറില്ല ഇപ്പ നമക്കൊര അത്ഭുതാണ്. മറ്റേ നമ്മള് പാടത്തും നമ്മള് സ്കൂള് വിട്ടൊക്കെ പോരുമ്പോ പാടത് ത്തൂടെക്കെ പോരാ ആ വരമ്പത്തക്കെകൂടെക്കെ ആഹ് അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ കാണു ആയിരുന്നു ഇപ്പ നേരെ റോഡും വഴിയൊക്കെ ഇണ്ടല്ലോ. അപ്പൊ നമ്മ നേരെ അതിലെ പോകും അപ്പൊ അത് കഴിഞ്ഞ് അവര് മൂത്തഛന്റെ പിന്നെ മൂത്തച്ചന്റെ പ് പിന്നെ മൂത്തച്ചി വിളിച്ചിരുന്നു. സൽക്കാരണ്ട് വിളിക്കാ അപ്പൊ അപ്പൊ ഇവൻ പറഞ്ഞു ഓൻല്ലാ തെ ഞാനും ഇല്ലാ രണ്ടാളും പോയിന
അയേ സൽക്കാരൊക്കെ ഇണ്ടാകുമ്പോ കുട്ട്യാക്കാണ് ആഹ് കുട്ടിയക്കൊക്കെയാണ് ഭയങ്കര ഇഷ്ടക്കേ
അപ്പം അവൻ പറയും വിളിക്കുന്നും വേണ്ടല്ലോ അവരങ്ങ് പോവും ഞാ പറയാ അനിക്കൊരു ഇതുല്ല പോവാന് ഇതൊന്നും ഇല്ലേ ന്ന് ചോച്ചു അപ്പൊ ഇൻ ആഹ് ഇൻക്കൊക്കെ എൻക്കുണ്ട്മ്മാ പോകാനൊക്കെ മടിണ്ട്. അതെ ഓന്റെന്നാപ്പൊ ഓനങ്ങനെ പറഞ്ഞപ്പോ പോണ്ടേനു പറഞ്ഞ്
ആഹ് ആഹ് ഒരാളുണ്ടാവുമ്പോ പറഞ്ഞാതിരി കുട്ടിയാക്ക് പോകാനൊരു ഊറ്റാകും
ആഹ് അതെ
ആരെങ്കിലും കൂട്ടത്തില്
ആഹ് അങ്ങനെ അങ്ങനെ പോയി രാത്രികൊക്കെ പോയിട്ടൊക്കെനം സെറ്റ് ആക്കി വെച്ചണ് എനി ശരിയാക്കണം മ് അപ്പൊ നാത്തുൽ നാത്തൂണ്ടോള് പ്രസവത്തിനിവിടെണ്ട് എനി പ്രസവം കഴിഞ്ഞപ്പോ പെരുന്നാളാവാനായില്ലേ അപ്പൊ ഇങ്ങട്ട് പോയിരുന്നു അപ്പ അങ്ങട്ട് പോവാൻ വേണ്ടിട്ട് നാളെ ഓളമ്മൊയൊക്കെ വരും അപ്പം ഞാന്
ആഹ് നാത്തൂനില്ലേ?
ആ നാത്തൂന് അപ്പൊ ഇസ്കൂള്പൂട്ടല്ലേ അപ്പല്ലാവർക്കും ഒയിവുണ്ടാവുമ്പോ ഇപ്പൊ ഒരു പാകായി സ്കൂളിതൊക്കെ ഇല്ലാതെ ഇല്ലാഞ്ഞതൊക്ക്
ആഹ് അപ്പൊ ഒരു സ്കൂൾ പൂട്ടിന്റെ ആ ടൈമിങ് ആയതോണ്ട് ഇപ്പൊ വല്യ കൊഴപ്പോല്ല
ആഹ് അതെ
സ്കൂൾ പൂട്ടായതുകൊണ്ട് കുട്ട്യാക്കൊരു പറഞ്ഞാതിരി ഇനിപ്പൊ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ എന്നാ ലീവ് ചോയിച്ച് നടക്കണ്ടി വെരും കുട്ട്
ആഹ് അതെ
ഇനി കഴിഞ്ഞു ഓലെ ലാവിഷൊക്കെ കഴിഞ്ഞീ പറയാ ഇനി നേരെ മദ്രസ പിടിച്ച്ട്ട് വെരാ പാടോല്ല കൊളോല്ല വരമ്പുല്ല ഫുള്ള് പൊഴയാണ് മീൻ പിടിച്ചാനും അല്ലാത്തോലും ഏഹ് പോക്ക്ലേ പിന്നെ സ്കൂളിട്ട് വെരുമ്പോരു സമാധാനാ ഇതായ മതി
ആഹ് അതെ
നമ്മള് നോക്കിയാ മതി നേരം വെളുക്കാ മദ്രസ്സ വിട്ട് വരാ സ്കൂൾ പോകാ ഇനിപ്പൊ മഴയും കൂടി ആകുമ്പോളക്കെ പേടി ഓലീ മീൻ പിടുത്തോ ഇതും ഞാൻ പറയാ എല്ലോടത്തും ഈ പാമ്പക്കളും ഇത് ആവുമ്പളേ
ആഹ് പാമ്പുകാരും പിന്നെ ഈ പിന്നെ വിളി ക്ക് വ വയിക്കാണ്ട് ഒക്കെ പേടിയാണിപ്പോ ഉം മക്കള് നമ്മള് പറഞ്ഞോ കേൾക്കൂല
ആഹ് ഞാ പറയാ മാഴയാണ്ട് പെഞ്ചുമ്പളേക്കാരം ഇപ്പ അമ്മക്ക് വെല്യ കൊഴപ്പല്ല അപ്പളും ഇപ്പളും ഓരോ മഴ കിട്ടുന്നുള്ളു ഇത് മയങ്ങോട്ട് അടുപ്പി പെഞ്ചുമ്പളേക്കാരം ഇബല് തോട്ടിൽ ഇവിടുത്തെ മക്കളൊക്കെ എന്താ വെച്ചാല് ഇവിടങ്ങനെ കുറച്ചൂടടുത്തുണ്ട് തോട് ഇന്നിട്ട് എണ്ണ ഇട്ട്ണ്ടാണ്ട് ഇവിട്ന്ന് കാണാതെ വേഗം പോകാ കുളിച്ചാൻ പോകാ അപ്പ ആ തോട്ട്ക്കെറങ്ങിങ്ങാണ്ട് ഓലെന്നെ കുളിക്കാനും ഇതിനും പോകും
ആഹ്
ആലോയിച്ചാ പേടിയാണ് പറഞ്ഞാതിരി എന്നാ ഓൽക്ക്ണ്ടാ പേടി
അതന്നെ
കുട്ട്യാക്കൊരു പേടില്ലാ ഓൽക്ക് ക്ക് ഓലതിനായിട്ട് ഓലങ്ങ് നടക്കും നമ്മള് പറഞ്ഞ് കൊടു കാലില്ലേ പാമ്പുക്കള് ഇണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെപറഞ്ഞിറ്റും അതൊന്നും കൊഴപ്പില്ല എല്ലാ കുട്ടികളും ഇണ്ടാവു അവിടെ അത് പറഞ്ഞാണ്ടാ പോവാ ആഹ് പിന്നെ നീന്തലും അറിയില്ലേ അതൊക്കെയാണ് പ്രശ്നം വെള്ളം കൂടുമ്പളും ഇതൊക്കെ ആവുമ്പളെക്കെയാണ് പേടി നമ്മക്ക് കുട്ടിയാളെ പറഞ്ഞയക്കാ കാണക്കെ ഇവിടെ അടുത്തുള്ള കുട്ടിയാളാ ഒക്കെ കൊളത്ത്ക്കൊക്കെ പോവും വെല്യ ആയള്ള കൊളത്ത്ക്കൊക്കെ ഇന്റെ മക്കൾക്ക് മകന് നീന്തം തന്നെ അറിയില്ല ട്ട് ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ചോയിച്ചും ഞാൻ പറ ഏഹ് ഏത് നീന്താനും അറിയാനായാലും കുട്ടിയാളൊപ്പാകുമ്പോ ഒന്ന്ട്തലേണ്ട് ഓലെ ഇതെങ്കിലും ഒപ്പം ചാടെ എന്തേങ്കിലും ആയാ പേടിയാണ് പറയാ
ട്ടാഞ്ഞാ പോരെ
അതന്നെ ഒന്നട്തായി മുങ്ങ്യാ കയിഞ്ഞു കഥ ഇപ്പത്തെ കാലം പിന്നെ ഇപ്പത്തെ കുട്ട് കുട്ട്യാക്കൊന്നും പറയണത് ഒപ്പം കുളിച്ചാൻ പോകും കുളിച്ചാൻ പോയി കഴിഞ്ഞാല് ഒരുപോലെ രണ്ടാളും ഒപ്പം ചാടാ ഇല്ലെങ്കിൽ മറ്റോനെ മുക്കി താത്താ അതൊക്കെയാണ് ഇപ്പത്തെ കുട്ടിയാളെ അവസ്ഥയെ
പേടിയാണ് ന്റെ മോന് അതേപോലെ ഇന്നാള് സോപ്പെട്താണ്ട് മുഖത്ത് തേച്ച് ഇന്നട്ട് ക് അപ്പൊ നമ്മള് കണ്ണ് തൊറക്കൂലല്ലോ അപ്പം ആഹ് അപ്പം പിന്നെ കുട്ട് മോ വേറൊരു കുട്ടി ആടീല്ണ്ടായിന്
അതെന്നേ
ട്ടം എടോ ഓന്റെ പല്ല് ഇങ്ങട്ട് പൊട്ടിയാണ്ങ്ങട്ട് ഇവിടങ്ങട്ട് പൊട്ടി കീറിണില്ലാന്നുള്ളൂ പക്ഷെ ഒരു വര ഇപ്പയുണ്ട് അപ്പോ ഡോക്ടറെ കാണിച്ചു അത് ഞാൻ പറഞ്ഞു ഡോക്ടറെ കാണു പിന്നെ പല്ലല്ലെ പോയാ പിന്നെ നമ്മള് പോയ പറഞ്ഞ പല്ലല്ലേ പിന്നെ വരൂലല്ലോ പിന്നെ പറഞ്ഞ് ഇജ്ജ് എന്താ വിചാരിച്ചിട്ടാണ് പോയേല് അങ്ങനെയട് ഇ ഇനി മേലില് പോയേക്ക് പോണ്ടന്നൊക്കെ പറഞ്ഞിനി അയ്ല് ഞാൻ ഡോക്ടറെ കാണിച്ച് ഏതായാലും എക്സ്റെ ഒക്കെ എടുത്തപ്പോ പല്ലിന്റെ കുഴപ്പൊന്നുല്ല അതങ്ങനെ സെ
പേടിയാണ് ആഹ് ഞാൻ പറയ് കുട്ട്യാക് എവിടുന്നാ കുട്ടികളൊക്കെ അയിന് നേരിക്ക് കുളി ക്കെല്ലാ ചെയ്യ് മോള്ന്ന്ങ്ങട്ട് ചാട ഇപ്പോത്തെ കുട്ടിയൾക്കൊക്കെ ങ്ങനെയാണ് കല്ലിന്റെ മോളില് ചാടലും ആഹ് പക്ഷെ എന്നാലും നീന്താണ് ചാടലാണ് ആഹ് ചാടലാണ് മുന്തൂക്കം ഓല്ക്
അപ്പൊ ആഹ് ആഹ് അതന്നെ ഓല്ക്കൊരു രസാണ്
ഓൽക്ക് അതൊരു രസാണ് ഓൽ ഇപ്പൊ എന്താ പറ്റ എന്താ എങ്ങനെയാന്നൊന്നും ഓല്ക് ക്കറീല ഓലത് ചിന്തിക്ക്ണ്ല്ല ഓല് ചിന്തിക്ക്ണ്ല്ല ഏഹ് ന്നിട്ട് നമ്മള്
പിന്നെ കാര്യായിട്ട് ഈ ഫോണ് ഫോണാണ് കാര്യായിട്ട് പ്രശ്നം പെണ്ണിന്റെ മോനോട് ഞാൻ പറഞ്ഞ് പുസ്തകം വാങ്ങിക്കൊണ്ടാര് സ്കൂളി നിന്ന് പുസ്തകം ഇണ്ട് പറഞ്ഞ് ടെക്സ്റ്റ്ബുക്ക്‌ കിട്ടാണ്ട്ന്ന് അപ്പൊ ഓന് പറഞ്ഞ് സ്കൂൾന്ന് ഓടുന്നാ കിട്ട സ്കൂൾക്ക് പോയി ഇവിടെ എട്താണ് അപ്പൊ സ്കൂൾക്ക് പോയി അമ്മക്ക് ക്കാർയോ നമ്മള് ഇബടെ നിക്കണ നമ്മക്കറിയോ അപ്പൊ എന്താ ഫോണാണ് മെയിന്റ് ഫുള്ള് അപ്പൊ ഞാൻ പറയാ ഫോണാണ് ആലോചന അതുകൊണ്ട ഇങ്ങനെയൊക്കെ പറയുന്നറിയെ അപ്പൊ എന്ത് ചോദ്യാണത് ഞാൻ പറയി സ്കൂള് ഇവുടെന്ന് ചോയ്ച്ചില്ല അവൻ വല്യ കുട്ടിയല്ലേ പറയും
ഹ് ഹിഹി ഹിഹി കുട്ട്യാക് ഞാൻ പറയാ ഈ ഫോണിന് അഡിക്റ്റായിട്ട് ഓല്ക് ഒന്നും അറിയിണില്ല
ഒന്നും അറിയില്ല ഓല്ക്ക് ലോക വിവരൊന്നുല്ല ആയലോകത്തിലെന്താ നടക്കുണെന്നറിയില്ല അത് എന്ത്യേ അതെപ്പഴേച്ചു ആഹ്
ഞമ്മള് പെരന്റെ ഉള്ളിലിപ്പോ എന്തെങ്കിലും കുട്ട്യാള് തമ്മിൽ എന്തേ ഉണ്ടായാലും ഓല് അറിണില്ല നമുക്ക് ഇനി രക്ഷിതാക്കൊക്കെ എന്തായാലും അറീണില്ല ഓലെ കയ്യില് ഫോണാണാ ആ ടൈമിലൊക്കെ
ആഹ് അതെ ഒന്നും അറീല മക്കള് നമ്മൾ പറഞ്ഞ്